ഹലോ ആഹ് കേൾക്കില്ലേ
ആഹ് കേൾക്ക്ണ്ട്
ഉം എന്തൊക്കെ വർത്താനം ഒക്കെ എന്താ പരിപാടി
ഇവിടെ ഇങ്ങനെ ഇരിക്കാ മഴ യൊക്കെ ഇപ്പം ഒന്ന് തോർന്നീല്ലേ
ആഹ് ഇന്ന് രാവിലെ മുതല് നല്ല മഴ ഉണ്ടായിരുന്നില്ലേ
ആഹ് ഭയങ്കര മഴ
ഉം സ്കൂളില് ഒക്കെ കുട്ടികളെ ആഹ് ആഹ് സ്കൂളിലൊക്കെ പോണ സമയത്തേ നമ്മളൊക്കെ ഇപ്പ സ്കൂളിൽ പോയിര്ന്നെ സമയത്തൊക്കെ ആ മഴയത്ത് ഇങ്ങനെ പോയതും ആഹ് ഞാൻ ഇന്ന് ഇങ്ങനെ വിചാരിച്ച് മഴ ഇങ്ങനെ പെയ്തപ്പം
ആഹ്
കുട്ടികളൊക്കെ പിന്നെ കുട്ടികള് മഴയൊന്നും കൊണ്ട് പോണില്ല ആഹ് വണ്ടിയിലൊക്കെ അല്ലേ
ആഹ് പക്ഷെ എന്നാലും ഏഹ് വണ്ടിയില് ആവുമ്പഴും ഈ പോകുമ്പോ മഴ പെയ്താ ഒരു ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടാണ് ആഹ് അത് രസാണ് അല്ലേ നടന്നൊക്കെ ഇങ്ങനെ പോകുമ്പം മഴയത്ത് ഇങ്ങനെ കുട ഒക്കെ ചൂടി ഇങ്ങട്ട് വരുമ്പം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നനഞ്ഞ് ആകെ ബുദ്ധിമുട്ടാവും ഇങ്ങട്ട് വരുമ്പം ആഹ് വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ വരുന്നെ രസാണ് പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് അതിനൊന്നു ഉള്ളെ
ആഹ് അതെ ഇപ്പൊ അ കൊ കൊട ചൂടി റ്റല്ലേ പോവ ഇന്ന് ഇപ്പം മോള് മദ്രസ് ട്ട് വന്നപ്പോ പറയുന്നുണ്ട് മദ്രസക്ക് പോകുമ്പം ഭയങ്കര മഴ ആയിരുന്ന്
ആഹ്
അപ്പോ ആഹ് പോയി വന്നപ്പോ പറയാ ഇനി കോ ഓ ഇപ്പ ആരതോ റെയിൻകോട്ട് കണ്ടിട്ടുണ്ട് അപ്പോ ഓള് പറയുവാ ഇൻക്ക് ഇനി ഈ കൊടയൊന്നും ശരിയാവൂല
ആഹ് മദർസ്ക്ക് എങ്ങനെയാണ് ആഹ് നടന്ന് പോവലാ
നടന്നാ പോവല് അത് ആള് ഉണ്ടായിരുന്ന് ഇന്ന് എന്നാലും ആഹ് ഓല് ആഹ് ഞാൻ ഓരോട് പറഞ്ഞ് എന്താ മക്കളോട് പറ ഞ്ഞ് ഇങ്ങള് ഇപ്പാനെ വിളിച്ച് നോക്കി എന്ന് പറഞ്ഞ പ്പം അവര് പറഞ്ഞു വേണ്ട ഇപ്പച്ചി കടന്നോട്ടെ പറഞ്ഞു അവര് പോയി
ഏഹ് അതല്ല രാവിലെ എണീക്കാന് ഒക്കെ മടി ഉണ്ടോ മഴ ആയത് കൊണ്ട്
ഏഹ് എഹ്‌ അങ്ങനെ പ്രശ്നങ്ങള് ഒന്നു ഇല്ല ഏഹ് രാവിലെ കുളി ച്ചിട്ടാ മദ്രസ്ക്ക് പോവാ രാവിലെ ഒരു ആറേ കാൽ ആകുമ്പോ എണീ എണിപ്പിക്കും പക്ഷെ മഴ ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ആഹ് കുളി ഒക്കെ ആവുമ്പോ ലേ ത തണ് പ്പത്ത് കുളിപ്പിക്കാന് അല്ല ഇന്നട്ട് പിന്നെ സ്കൂളില് പോവാൻ വേണ്ടിട്ടുള്ള ഇതൊക്കെ റെഡിയാക്കി വെക്കു ആയിരിക്കൂല്ലേ
ആഹ് രാവിലെ ആഹ് ഒരു ഒമ്പത് മണി ആകുമ്പോക്കും ഒമ്പത് മണി കയ്യും മദ്രസ് ഇട്ട് വരുമ്പോൾക്കും ഞാൻ ടിഫിനൊക്കെ റെഡിയാക്കി ടൈം ടേബിൾ ഒക്കെ എടുത്ത് വച്ച് ഒക്കേ റെഡിയാക്കി നിക്കും പിന്നെ എന്താ ഒമ്പതര ആവുമ്പോ വണ്ടി വരും
ഉം മടി ഇല്ലാത്ത കൊണ്ട് പിന്നെ ചെല കുട്ടികളുണ്ടാവും രാവിലെ എണീക്കാനും ഓക്കേ ഈ മടിള്ളതും പിന്നെ ഈ മഴയത്തൊക്കെ ആവുമ്പോ ആ മഴയത്തൊക്കെ ആവുമ്പോളേ കുളിപ്പിക്കാനും ഒക്കെ എല്ലാം മ മഴയാവുമ്പോ പിന്നെ ഭയങ്കര ഉറക്ക ഉറക്കാവുല്ലോ
ആ പിന്നെ വൈകിയ ഉറങ്ങ
ഏ എത്ര മണിക്ക് ഇറങ്ങ ഉറങ്ങ
ഒരു പത്തര കഴിയും
ഏ അത്രയും ടൈം എടുക്കുക്കൊ
ഉം ഞാൻ പറയ ഒന്ന് നേരത്തെ ഉറങ്ങിയാല് അപ്പോൾ മദ്രസ ഇല്ലാത്തെ ദിവസമൊക്കെ ആണെങ്കിൽ സ്കൂൾ ഇല്ലാത്ത ദിവസൊക്കെ ആണെങ്കിൽ കുറച്ച് വൈകിട്ടും കുഴപ്പമില്ല എണിക്കാൻ ഇതാവുലല്ലോ പക്ഷെ അല്ലാത്ത ദിവസഒക്കെ ഇങ്ങനെ നേരം വൈകി ഉറങ്ങുമ്പോ ഞാൻ ചി ചീത്ത ഒക്കെ പറയും
ഉം അല്ല എല്ലാം ചെയ്ത് കൊടുക്കണോ അതോ ഓര് ചെയ്യോ ഒറ്റക്ക് ചെയ്യോ
ടൈംടേബിൾ ഒക്കെ എടുത്ത് വെക്കും പിന്നെ രാവിലെക്ക് എല്ലാ പർദ മറ്റാളും ആ ഡ്രസ്സൊക്കെ രാത്രി എടുത്ത് വെക്കും സോഫയില് പിന്നെ രാവിലെ സ്കൂൾക്കില്ലത് ചിലപ്പം അത് ടൈംടേബിൾ ആയിട്ടില്ലല്ലോ ഇപ്പൊ ഇപ്പ ജസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ ഓരോ ദിവസം അങ്ങനെ എന്തെലും വിഷയം പറയുകയായിരിക്കും അപ്പൊ അത് കൊറെ മെസ്സേജിന്റെ ഇടൽ ആകുമ്പോ അത് ഞാൻ എടുത്ത് വെക്കാ
അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ ക്ലാസ്സ് ശരിക്ക് സ്റ്റാർട്ട് ആയിട്ട് ഉണ്ടാവൂലല്ലേ
ഉം ഇല്ല
ആ അപ്പൊ ജസ്റ്റ് എന്തെങ്കിലു ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ
ആഹ് ഇപ്പൊ ആ ഇപ്പൊ റഫ് ബുക്ക് എന്തായാലും ഒരു റഫ് ബുക്ക് എന്നും വേണം അതിലെന്തെിലൊക്കെ ചെയ്യിപ്പിക്കുകയുള്ളൂ ഇപ്പം ഇപ്പ ഒന്നാം ക്ലാസ്സില മോന് ഒന്നും ഇപ്പം പുസ്തക ങ്ങൾ തന്നെ പരിയപ്പെട്ടിട്ട് ഇല്ല. പരിജയപെട്ടിട്ടില്ല അങ്ങനെ
കുട്ടികൾ ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ പഠിപ്പിക്കാന്നുള്ളൊരു ഇത് ല്ലേ
ആഹ് അതെ പിന്നെ അത് അത്യാവശ്യം നല്ല കുട്ടികളുണ്ട് ഇപ്പൊ മലയാള മീഡിയം ആവുമ്പോ എന്താ പറയുക പതിനഞ്ച് കുട്ടികളൊക്കെ ഉള്ളൂ അവർക്ക് നല്ല അറ്റൻഷൻ കിട്ടും പക്ഷെ ഇപ്പ എല്ലാവാരും ഇംഗ്ലീഷ് മീഡിയംല്ലേ പ്രിഫർ ചെയ്യാ അപ്പൊ
ആഹ്
എന്താ ആ നാല്പത്തഞ്ച് കുട്ടികളിലധികം ഉണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ
ആ ഇംഗ്ലീഷ് മീഡിയത്തില് ല്ലേ
ആഹ്
മലയാളം മീഡിയത്തിൽ കുറവാ
മലയാളം മീഡിയത്തിൽ പതിനഞ്ച് കുട്ടികളുള്ളു
ആ ഗവൺമെന്റ് സ്കൂളിലാവൂലേ
ഉം ഗവൺമെൻ്റ് സ്കൂളിലാ
ആ അപ്പ പിന്നെ നല്ല എങ്ങനെ
അങ്ങനെയല്ല നമ്മള് ചേർത്തുമ്പോ സത്യം പറഞ്ഞ ഗവൺമെന്റിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു പബ്ലിക് സ്കൂളാന്നാണ് തോന്നുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള
ആ പ്രൈവറ്റ് സ്കൂളുക ഓരോന്ന ഓരോന്ന അതെന്താ അങ്ങനെ തോന്നാൻ കാരണം
അതെന്താ അങ്ങനെയല്ല ഇപ്പൊ ഇത്രയും കുട്ടികൾ ഉണ്ടാകുമ്പോ മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അതേപോലെ ഒരു അറ്റൻഷൻ കൊടുക്കുന്നില്ല മക്കൾക്ക് കൂടുതൽ വർക്ക് ഇപ്പം വേറൊരു സ്കൂളിലാണെങ്കിൽ കൂടുതൽ വർക്കങ്ങട് കൊടുത്തേക്കൂല പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ ഒക്കെ അവിടുന്ന് ചെയ്യിപ്പിച്ച് ആ ഇത് സത്യം പറഞ്ഞാല് ഫുൾ വർക്ക് നമ്മുടെ പേരൻസിന് ആദ്യം എന്തെങ്കിലും ഒന്ന് പേരൻസ് ചെയ്യണം ഇനിയിപ്പോ എല്ലാ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവുമല്ലോ പരിസ്ഥീതി ദിനം ആ അങ്ങനെ ഓരോ ദിവസം റീഡിങ് ഡേ അങ്ങെ എല്ല ദിവസത്തിനും എന്തങ്കിലുമൊക്ക പ്രേത്യേകത ഉണ്ടാവും അപ്പൊ എന്തെങ്കിലുലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയിട്ട് നമുക്ക് അങ്ങനെ വിടും ആ അപ്പം ഇവർ നമ്മൾ ഒരു എല്ലാ ചില ചില മക്കൾ ചെയ്ത് വരുമ്പോൾ ഇവർ ഒന്നും ചെയ്യാതെ പോകുമ്പോൾ അതൊരു ടാസ്ക്കാ
അപ്പൊ ആ കുട്ടികൾക്കൊരിതുണ്ടാവൂലേ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോ വീട്ടിൽന്ന് ചെയ്യിപ്പിക്കും ചെയ്തു കൊടുത്താല്
ചെയ്യണത് ആ പേരന്സാ കൂടുതലും ചെയ്യണേ ഉം പക്ഷേ ഇത്
അതയാതെ ഇപ്പൊ നമ്മള് ചെയ്യുമ്പോ അതില് ചിലപ്പോ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടാവും കുട്ടികൾ ചെയ്യുമ്പോൾ അതിനുള്ള ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി നമ്മള് ചെയ്ത കൊടു ത്താലേ ഓല് ചെയ്യണ ശരിയാണില്ല നമ്മള് ചെയ്യാന്നുള്ളരു രീതിയില് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാ പക്ഷെ ചെയ്തു കൊടുക്കരുത്
ഞാൻ പൊതുവെ ഒന്നും ചെയ്തു കൊടുക്കലില്ലഓര് ഓരന്നെ ചെയ്യാ ഓരന്നെ എല്ലതും കൊണ്ടോവ അങ്ങനെ എപ്പഴും ഉണ്ടാവല് പക്ഷെ എനിക്ക് ഇങ്ങനത്തൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ഇതിപ്പോ ഫോട്ടോഗ്രഫി മത്സരം ഇപ്പം പരിസ്ഥിതി ദിനാകുമ്പോൾ ഫോട്ടോഗ്രാഫി കൊറെയണ്ട് ക്വിസ് അത് ക്വിസ് പറഞ്ഞപ്പം സംഭവത്തിൽ നല്ല കാര്യമാണ് പക്ഷെ ഒരുമിച്ഛ് ലോഡ് ആകുമ്പോം ഭയങ്കര ബുദ്ധിമുട്ട് ഒ ഒരേ സമയത്ത് ആ ഭയങ്കര പണി ഇപ്പം ഓ ഓരുടെ സ്കൂളിൽ തന്നെ ബുധനാഴ്ചകളിൽ ഒരു ബ്രെയിനി ബ്രഞ്ച് ഉണ്ട് അപ്പോൾ അത് ന്ന് പറഞ്ഞാല് പത്ത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് പഠിച്ചുവരാ അതിൻന്റെ ആൻസർ ഇപ്പം ഒന്നാം ക്ലാസ്സില കുട്ടികൾക്ക് ഓറലായിരിക്കും അല്ലാത്ത കുട്ടികള് റൈറ്റിംങ് ഉണ്ടാവും അപ്പം ആ അപ്പൊ ഓര് ഇത് പഠിക്ക ഇത് സത്യപറഞ്ഞാ അത്യാവശ്യം നല്ല പഠിക്കാനും ഓൾറെഡി ഉണ്ടാവും മദ്രാസയിലും നല്ല പഠിക്കാനുണ്ട് സ്കൂളും നല്ലോ പഠിക്കാനുണ്ട് അ പിന്നെ ആകെ ഞായറാഴ്ചകളെ ഇവര് ഈ ക്വസ്റ്റ്യൻസ് വിടുുള്ളൂ എന്നിട്ട് പിന്നെ ബുധനാഴ്ച അത് എടുക്കയും ചെയ്യും
അപ്പൊ ടൈം ഇണ്ടാവില്ലല്ലേ നേരത്തെ വിടാണെങ്കിൽ പിന്നെ ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ പഠിപ്പിച്ച് കൊടുത്താല്
ഉച്ചൊക്കെ സമയമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാരണം അതിൽ ക്ലാസ്സില് വെച്ചാ ക്വസ്റ്റൻ എടുക്കുക കിസ്സ് ഇട്ക്ക ന്നിട്ട് കിസ്സ് ഇട്ത്ത്ട്ട് പിന്നെ അതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ട്ണ കുട്ടികളെ ഓരോ ഒരു ഇപ്പം ഫ ഫസ്റ്റിലന്നെ ഇണ്ടാവോല്ലോ ഒന്നാം സ്റ്റൻഡേർഡിലന്നെ ഇണ്ടാവോല്ലോ ഇത്ര കുട്ടികള് ഓരോ ക്ലാസ്സിലും അപ്പൊ അവ അവര് ഇട്ക്കും പിന്നെ വേറെ
ആഹ് ആഹ് അങ്ങനെ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ മത്സരം നടത്ത്ണ്ണ്ടാവില്ലെ
ആഹ് അങ്ങനെ
ഉം
വക്ഷെ അത് നല്ല പരിപാടിയാണ് വക്ഷെ ഇങ്ങനെ ടൈമൊന്നും തരാതെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കമ്പല് യിത് കുട്ടികൾക്കൊരു എടുക്കാ പൊന്താത്തതായി അങ്ങനെ കൊടുക്കുമ്പോ ഇനിക്ക് ഒരു യോജിപ്പില്ല
ഇന്നാ അങ്ങനെ പറഞ്ഞൂടെങ്ങനെ പാരൻറ്സ് മീറ്റ റ്റും കാര്യങ്ങളൊക്കെ ഇണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ തരാ അല്ലെങ്കി ഒരാഴ്ച സമയം കൊടുക്ക അങ്ങെനെ ബു
അങ്ങനെ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ട്ണ്ട് അത് അത് അവര് മുഖവിലക്ക് എടുക്ക്ണില്ല
ആഹ് അല്ല അത് ശരിയാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വന്ന് പറയുമ്പം നമ്മളെ പാരൻറ്സ് ഇതിനെ കുറിച്ച് ചിന്തിക്കാണ് നമുക്ക് ചെലപ്പോ ഒരഐഡിയ ഇണ്ടാവൂല നമുക്ക് പല ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും അങ്ങനെയൊക്കെയാകുബോ ശരിയാണ്
പിന്നെ ഇത് ഫോണിലല്ലേ വിട അപ്പം ചെല സമയത്ത് നമ്മൾ ഫോൺ കൊടുത്തോളണംന്നില്ല നമക്ക് ചെല സമയത്തൊക്കെ ആവുമ്പോ എന്താ പറയാ ഓരോ ആ ആ അപ്പൊ ചെലപ്പോ തലേന്നൊക്കെയിരിക്കും നമ്മൾ ആഹ് കൊസ്റ്റ്യൻസ് മക്കളോട് പറയ തന്നെ
അതക്ക ഒന്നുകൂടെ പറഞ്ഞാ മതി ഇങ്ങനാവുമ്പോ ബുദ്ധിമുട്ട്ണ്ട് ഇങ്ങനെല്ലാം കൂടെ കൊണ്ട് നടക്കാൻ കയ്യു ല എന്ന്ള്ളത് പറഞ്ഞ
ആഹ് കൊറേ ആളുകൾ പറയലണ്ട് ഇപ്പൊ കുറെ ഫ്രണ്ട്സിന്റെ മോളെ ഫ്രണ്ട്സിന്റെ ഉമ്മമാരൊക്കെ പറയല്ണ്ട് ക്ഷെ അവര്തരെ അത് അവര് പറയും അവർക്ക് ഒരിതായിരിക്കും എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഇണ്ടാവേര്ക്കും അതൊരിക്കും അങ്ങനെ
തന്നെ ഓരോ കാര്യങ്ങങ്ങള് വർക്ക് ചെയ്യാണ്ടാവൂല്ലേ അപ്പൊ അയ്ന്റെടയിലൊക്കെ ഇങ്ങനെ ഇന്നാലും ഇങ്ങനെയൊക്കെ ഒരു പരിഗണിക്കാം ല്ലേ ഒരാഴ്ച്ചക്കൊകെ സമയം കൊടുത്തിട്ട് കുട്ടികളെയൊക്കെ എത്തിക്കാന്നുള്ളതല്ലേ ആഹ് അല്ലാതെ വെറ്തെ ഒരു പേരിന് സംഭവം സ്കൂളിൽ നടക്കണ്ടന്ന് നടത്തീട്ട് കാര്യല്ലല്ലോ
പക്ഷെ ഇപ്പൊക്കെ സ്കൂള്ന്ന് പറയണ ആ് ഇപ്പൊക്കെ സ്കൂള്ന്ന് പറയുമ്പോ വ പൊതുവെ എല്ലാ സ്കൂളിലും അങ്ങനെന്നെയായിയിരിക്കും എന്താ പറയുക ടീച്ചേഴ്സിനൊ ഒരു ഗിയാങ്ങ് ടീച്ചേഴ്സൊരു ഒരു ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഇണ്ടെങ്കിൽ അവര് ഡ്രസ് കോഡ് അക ഒക്കെ അതൊക്കെ അത്രയും ദിവസം മുന്നെ പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യണേ അതേപോലെ തന്നെ ഇവര് മക്കളെ കാര്യത്തിലും അങ്ങനെയൊക്കെ ചെയ്യയാണെങ്കിൽ ഒന്നും പാടെ അങ്ങനെ കൺസിഡർ ചെയ്യാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററായിരുന്നു ഉം
ഉം അതെന്ത് ചെയ്താ മതി അറിയോ ഇങ്ങനെ പാരൻസ് മീറ്റിംഗ് ഒക്കെ ഇണ്ടാവുമ്പോ
ഉം പക്ഷെ പറയണ കൊറെ ആൾക്കാര്ണ്ട് എന്താ പറയാ നമ്മടെ ഇവിടെയൊക്കെ നല്ലോണം അത്യാവശ്യം നല്ലോണ്ണം വോയ്സ്ള്ള സ്ത്രീകളെ നല്ലോണം വിടെ വിടലോള്കൊകെ അപ്പൊ ആഹ്
ക്കാളും കൂടുതൽ ആഹ് ഇപ്പൊ പണ്ടുള്ള പോലെല്ലല്ലോ അപ്പൊ ടീച്ചേഴ്സിനെ പേടിയുള്ളൊരു കാല ടീച്ചേഴ്സിനെ പാരൻസിന് ഒരു പേടിയുള്ള ഒരു ഭയന്നൊണ്ടരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്തെങ്കിലും- തെറ്റി പോയാലൊന്നുള്ളെ അപ്പൊ വോയിസ്‌സുണ്ട് പറയാം പറയുന്നോണ്ട് കാര്യങ്ങൾ തെറ്റി- മറ്റൊന്നുവല്ല കാരണം എല്ലാം കൂടെ അല്ലേ മാത്ര- ട്ടപേർ ഡന ആക്കരുത് എന്നുള്ളത്തന്നെയാണ് ആ പിന്നെ എന്താ വെച്ചാല് അവരെങ്ങനെ കമ്പല് ചെയ്ത് പഠിപ്പിക്കരുത് ആയിക്കോട്ടെ
എന്നാ ശരി